ആ എടി പിന്നേ ഞാൻ നിന്നെ വിളിച്ചെതെന്തിനാന്വെച്ചാല് പാസ്ത ഇണ്ടാക്ക്ണ്തങ്ങനേണ്?
പാസ്ത ഇണ്ടാക്കുന്നെ പാസ്തയാണോ മാക്രോണിയാണോ?
എടീ എനിക്ക് രണ്ടും തമ്മില്ള്ള വ്യത്യാസം ത് രണ്ടും കഴിച്ചിട്ടുംല്ല്യ.
അത് പാസ്തണ്ടാക്കാൻ ഭയങ്കര എളുപ്പാണ്, ടിവൈ സുസ്പാസ്തയുണ്ട് സാദാ പാസ്തയുണ്ട്. ഇപ്പൊ നമുക്ക് പാസ്ഥ ഉണ്ടാക്കാനാണെങ്കി നമ്മളെന്തെയ്യണം ആദ്യം ഈ പാസ്ത നമ്മള് പകുതി വേവിച്ചെട്ക്കണം.
എന്നു വെച്ചാ അതല്ലെ കടേന്ന് വേടിക്ക്ണതല്ലേ. നമ്മള് മറ്റേ ല്ല മാഗ്ഗി മേടിക്കുംന്ന പോലെ കിട്ടും ആഹ് ആഹ്.
ആഹ് പാക്കറ്റില് കിട്ടും പാസ്തീന്ന് പർഞ്ഞിട്ട് ഇത് ഇങ്ങനെ ചൂട് വെള്ളം ചൂടാക്കിയിട്ട് അതി ഇച്ചിരി എണ്ണേം ഇച്ചിരി ഉപ്പും കൂടിട്ട്. വെള്ളം തെളച്ച് കഴിയുമ്പോ ഈ സാധനം എണ്ണ ട്ട് അഞ്ച്പത്ത് മിൻറ്റൊന്ന് വേവിച്ചെട്ക്കണം.
ആഹ്.
എന്നിട്ടത് മാറ്റിവെച്ചിട്ടേ വേറൊരു പാനില് ഇിച്ചിരിബട്ടർ ഇട്ടിട്ട് അതില് നമ്മള് എന്താരാണ് നമ്മളെ ഉള്ളില്ലേ സവാള.
ആഹ്.
സവാളയിട്ട് വരട്ടണം എണ്ണ ഉപയോഗിക്കരുത് കേട്ടോ ഓൺലി ബട്ടർ.
ആഹ് സവാളെയെക്കെയിട്ടാ കൊള്ളാമോ?
എടി നല്ല ടേസ്റ്റാണ് യ്യോ എന്തൊരു ടേസ് റ്റാന്നറിയാവോ.
ഞാ തിന്നിട്ടില്ല അതോണ്ടല്ലേ
തിന്നണം ആഹ് ഇത് കൊർച്ച് ടൊമാറ്റോ വേണം അപ്പയെ നമുക്കാ ടൊമാറ്റോ സോസിന്റൊക്കെയൊരിത് കി ട്ടൊളളു, കൊർച്ച് ടൊമാറ്റേം, കൊർച്ച് മറ്റേ ന്താ വെളുത്തുള്ളി ഇതെല്ലാം കൂടിട്ട് വാട്ടിയിട്ട്.
ണായിഷ്ടം.
എടീ ടൊമാറ്റോയിടണം നിനക്ക് ഞാനൊണ്ടാക്കി തരുന്നുണ്ടൊരു ദിവസം
ആ അത് നല്ല കാര്യം നല്ല തീരുമാനം ആ അങ്ങനെയെന്നിട്ട്
പിന്ന നല്ല ടേസ്റ്റ നമുക്കറിയത്ത് പോലുല്ല അതൊക്കെ ഉണ്ടന്ന് അതും ഇതും കൂടിയിട്ട് നമ്മള് നന്നായിട്ട് വരട്ടിയെടുക്കണം വാട്ടി യെടുക്കണം
മ്
എന്നിട്ട് വരണ്ട് വരുമ്പഴത്തേക്കും നമ്മളയ്ന്റകത്ത് ടൊമാറ്റോ സോസൊഴിച്ചു കൊടുക്കണം ആഹ് അതൂടെ മിക്സായി വരുമ്പോ ഒരുപാട് സാ ധനങ്ങള് വേണം കേട്ടോ അതും കൂടെ മിക്സായി വരുമ്പോ അയ്ന്റാത്ത് നമക്ക് എന്തുവാ കുറച്ച് ഇത്ട്ട് കൊടുക്കണം ഇച്ചിരി പോരും വെള്ളൊഴിച്ചിട്ട് ഒരു കൊറച്ച് ജൂസാക്കിയെടുക്കണം
ഉം
എന്നിട്ട് നമ്മളയ്ന്റകത്ത് ഈ സോസ് പാസ്തയെട്ത്ത് തട്ടി ആവശ്യത്തിന് ഉപ്പു ട്ട് വേണെങ്കി അയ്ന്റെ മണ്ടേല് അഞ്ചാറ് ചീസ് സ്ലൈസ് ചീസു കൂടിയിട്ട് കൊടുക്കാ എന്നിട്ട് മിക്സെയ്ത് കോരിയെടുക്കുമ്പോഴ്‌ത്തേക്കിനും നല്ല
പാസ്ത നല്ലയാണാ?
നല്ലതാണ് ചെലർക്ക് ഇഷ്ടപ്പെടുള്ളൂ പക്ഷേ
ആഹ് എന്നാലും ഞാൻ തിന്നിട്ടില്ല എനിക്കാഗ്രഹവുണ്ട് മാക്രോൺ അതെന്തിനാണ്?
മാക്രോണിങ്ങനെ വളഞ്ഞിരിക്കുന്നൊരു സാധനം അത് ഈ പാസ്ത പോലത്തന്നെയാ അത് വെച്ച് വൈ അതീ പാസ്തയിട്ടിട്ട് ഈ സധനങ്ങളൊക്കെണ്ടാക്കാൻ പറ്റും അത് വെച്ച്
ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല കടകൾലൊക്കെ കിട്ടുവല്ലോ
ആഹ് ലുലു മാളിലൊക്കെ കിട്ടും
അല്ലാതെയിവിടെയൊന്നും കിട്ടൂല്ലേ?
ഇവിടെയൊന്ന് കാ താ സാദ ഹോട്ടലിലൊന്നു കിട്ടുവൊയെന്തോ മക്കളെ ഒരു ചൈനീസ് ഹോ ട്ടലൊക്കെ ഒണ്ടല്ലോ അങ്ങനെവിടെങ്കി കിട്ടൊള്ളു തോന്നുണ്
ഉം പിന്നെ വേറെന്ത്? ഓ ഇപ്പൊ നീ അങ്ങോട്ടൊന്നും പോക്കില്ലേ?
എട്ടാ ഇന്റെ കൂടെ പോവാനാരുമില്ല
ആ അത് നന്നായി
ഒറ്റയ്ക്കിരുന്നോണ്ട് എങ്ങനെയാടെ പോവുന്നത് ഇനിയിപ്പ പോണം അത് ശരിയാണ് ഇനി കൊറച്ച് ദിവസൊക്കെ കഴിഞ്ട്ട് പോണം ഞാനാണെങ്കി രണ്ട് ബാഗി പാന്റ് വേടിച്ചായിരുന്നല്ലേ? അപ്പ അതിന് ടോപ്പെടുക്കാൻ പോണം
വിടെ കൊണ്ട് പോണം കല്യാൺ സിൽക്സിൽ ആടി സെയില് തൊടങ്ങിയോ?
അതിടാൻ പറ്റോള്ളു എടീ‌ തെടങ്ങിയടി തീരാറായന്ന് തോന്നണ് തീരാറായന്ന് തോന്നണ്
പോയി മേടിച്ച
ആ വേടിച്ച് ഒരു ബാഗി പെന്റ് വേടിച്ച്. ഒരു ബാഗി പാന്റും മേടിച്ച് രണ്ട് മൂന്ന് ടോപ്പും എടുത്ത്. അങ്ങനങ്ങനെ ഇവിടെ വേറെ സൽതൊക്കെല്ലേ രാമചന്ദ്രിലും ഉണ്ട് വട്ട്. ആഹ് ഡിസൈന്.
ആഹ് ഇനിയിപ്പോ അതൊക്കെ ഇട്ടോണ്ട് നടക്കാൻ അല്ല എവിടെ
ഏഹ് അതെനിക്കർഞ്ഞുട ചുമ്മാ ഞാ അവിടുന്ന് വീട്ടിലോട്ടിട്ടോണ്ട് നടക്ക റോട്ടിലോടൊക്കെ നടക്കാല്ലോ?
ആഹ നല്ല കാര്യം നല്ല കാര്യം.
അങ്ങനെ അങ്ങനെ എടാ ഞാൻ ഈ ലാവാ ചോക്ലേറ്റ് കേക്ക് കഴിച്ചു ചോക്ലേറ്റ് ലവാ കേക്ക്.
നീ എനിക്കിതൊന്നും മേടിച്ച് തരാതെന്താണ്.
എല്ലേലു നീ അവിടെ ടെലിടെ എടി എന്തൊരു ടേസ്റ്റ് എന്നറിയ നമ്മളിങ്ങനെ മുറിക്കുമ്പോഴത്തേക്ക് അയ്ന്റത്തിങ്ങനെ ചോക്ലേറ്റ് ഒഴുകിവരും മക്കളെ.
നീ ഇത് പറയാൻ വേണ്ടിയിട്ടാണോ എന്നെ വിളിച്ചേ?
എല്ലാം പറയണല്ലോ ഞാൻ തിന്നുന്നതെല്ലാം നീ അറിയണം.
ശരിയെല്ലടി ഇതൊന്നു എനിക്ക് പാസ്ത ഒണ്ടാക്കി തന്നു അതിന് പാസ്ത തിന്നണോന്ന് എനിക്ക് ആഗ്രഹം ഒണ്ടെടി.
പാസ്ത കഴിക്കാം നമുക്ക് കുക്കർ ഷവായി വെയ്ക്കാം ഒരു കുക്കർ ഷവായി ഇന്നലെ ഇന്നലെ കുക്കർ ഷവായിയാണ് ഉണ്ടാക്കിയത് കേട്ടാ
അതെങ്ങനുണ്ടാക്കീ
നീ കരിയാരുന്നോ എടീ അത് ഭയങ്കര ടേസ്റ്റാരുന്നെടീ അത് ഫുൾ കോഴി വേണം ഫുൾ കോഴി.
ഓഹ് അപ്പൊ നിന്നെ തന്നെ എടുക്കാല്ലേ?
ആഹ് അത് ശെരിയാവുവേല ഫുൾ കോഴി ഞാൻ ബ്രോയ്ലറാണേ
വേദനയുണ്ടോ
ഫുൾ കോഴീനെ മേടിച്ചോണ്ട്ന്ന കുത്തി കുത്തി കുത്തി മറ്റേ മാഗി തിന്നണ സ്പൂണ് വെച്ച് ഫുള്ള് കു ത്തി സെറ്റാക്കി വെച്ചിട്ട് ഇത്തിരി തക്കാളി. ഇഞ്ചി, വെളുത്തുള്ളി ആഹ് ഇത് സവാള ഇതെല്ലാം കൂടി മിക്സീൽ അടിച്ചെടുക്കണം എന്നിട്ട് അതിന്റെ അകത് ത്തൊരു നാരങ്ങയുടെ നീരും മിക്സ് ചെയ്തിട്ട് മൊളകുപൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരംമ
കറി മസാല ആഹ്
ആഹ് ആ സാധനം ആഹ് ആ സാധനം പിന്നെ കസൂരി മേത്തിയുണ്ടല്ലോ
ആഹ്
ഇച്ചിരി മണൊക്കെ കിട്ടാൻ വേണ്ടി സാധനടണം അതീം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോ നമുക്ക് നല്ലൊരു കുറു കുറുത്ത പേസ്റ്റ് കിട്ടും എന്നിട്ടീ കുത്തികു ത്തി കീറി വെച്ചേക്കുന്ന ചിക്കൻ്റാത്ത് ഇത് മൊത്തത്തി വാരി തേയ്ക്കണം.
ആഹ്
എന്നിട്ട് ഒരു പത്തിരുപത് അഞ്ച് ഒരു ഒന്ന് രണ്ട് മണിക്കൂറ് മാറ്റിവയ്ക്കണം ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കണം.
ആഹ് ഇത് സെറ്റാവാൻ വേണ്ടി അല്ലേ പൊടിക്കാൻ
സെറ്റവാൻ ഫ്രീസ് ആയിട്ടിരിക്കുവേ അത് കഴിഞ്ഞിട്ട്. നമ്മളൊരു വലിയ കുക്കറെടുത്തിട്ട് ഈ ചിക്കൻ ഇതേപോലെ ആ കുക്കറിന്റാത്ത് വെച്ചിട്ട് ആ മസാലയെല്ലാം കൂടെ പാത്രത്തിലൊക്കെ ഇരിക്കുന്നതെല്ലാം കൂടെ ആ കുക്കറിന്റാത്തേക്ക് വെള്ളൊന്നും ഒഴിക്കരുത്.
ആഹ് ആ സാധനങ്ങളെല്ലാം കൂടെ അതിനാത്തോട്ടിടണം.
ആഹ് ഇട്ടിട്ട് കുക്കറിലങ്ങ് വെയ്ക്കണം എന്നിട്ടൊരു മൂന്ന് നാല് അഞ്ച് വിസില് വരെ വെച്ചേക്കാം ചിക്കൻ നന്നായിട്ട് വേവണ്ടേ ഒരഞ്ച് ഹാ അഞ്ച് അഞ്ച് വിസില് വരെ വെച്ചിട്ട്. ചിക്കൻ പതുക്കെ എടുക്കുമ്പൊ നല്ല സോഫ്റ്റ് ചിക്കൻ ഈ മസാല ഇങ്ങനെ പിടിച്ചിരിക്കും.
ആഹ് ഹാ
അങ്ങനത്തെയാ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം പിന്നെയൊരു ഫ്രയിംഗ് പാൻ എടുത്തിട്ടേ ഇച്ചിരി ബട്ടർ ഇട്ടിട്ട് ഈ ചിക്കനെ അപ്പുറോം ഇപ്പറോം ഇട്ട് തിരിച്ചിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം ഈ കടേലൊക്കെ ആൾക്കാരൊണ്ട് ഈ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെയ്ക്കുവല്ലോ
ആഹ് കരി കരിക്കാൻ വേണ്ടീട്ട് ഉം
കരിക്കാ വേണ്ടിയെ അപ്പം നമ്മള് ഫ്രയിംഗ് പാനിലിട്ട് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് ഈ കറിയെല്ലാം കൂട് അതിന്റാത്തൊഴിച്ച് എല്ലാം കൂടെ മിക്സാക്കി എടുക്കണം എന്നിട്ട് ഞങ്ങളിന്നലെ പൊറോട്ട മേടിച്ചു ഇന്നിട്ട് പൊറോട്ടേം ഇതും പിന്നെ സലാഡൊണ്ടാക്കി പക്ഷെ മറ്റെ ഇതൊണ്ടല്ലോ എന്തുവാണ് സവാളയും മുട്ടക്കോസ് ആഹ് സവാളയും മുട്ടക്കോസും ത ആഹ് ഇച്ചിരി കുരുമുളക്പൊടിയും ഉപ്പും നാരങ്ങയും കൂടി പിഴിഞ്ഞേച്ച് മിക്സ് ചെയ്തു എന്നിട്ടിതെല്ലാ കൂട്ടി കഴിച്ചു
ഉം ഇതൊക്കെ കഴിച്ചിട്ടാണ് നിനക്ക് വയ്യാതാവുന്നത് നിനക്കിതൊക്കെ കഴിച്ചിട്ടാണ് വയ്യ
ശെരിയാണ് വേറെ കഴിച്ച അങ്ങനെ നമുക്ക് ജീവിച്ചിരിക്കുന്ന സമയത്തല്ലേ കഴിക്കാൻ പറ്റുവൊള്ളൂ
അത് ശെരിയാ പക്ഷെ എത്ര നാള് ജീവിച്ചിരിക്കുവോ എന്തോ ഇങ്ങനെയൊക്കെ കഴിച്ചാ
ആഹ് അതും ശെരിയാണേ
ഉം
അപ്പൊ അങ്ങനിങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നെ ഇനിയിപ്പൊ എനിക്ക് ഞാനിങ്ങനെ ഫോണില് ഒരുപാട് സാധനങ്ങള് കാണുന്നുണ്ട് അപ്പൊ അതെനിക്ക് ട്രൈ ചെയ്ത് നോക്കണം നോക്കണം ന്നെനിക്ക് ഒരാഗ്രഹവൊണ്ട്
ആഹ് നല്ല കാര്യം നീ ഡെസർട്ടുകളൊന്നും ഉണ്ടാക്കാത്തതെന്ത് ഡെസർട്ടുകളൊന്നും ഉണ്ടാക്കാ അറിഞ്ഞൂടെ
ഞാൻ അതൊന്നു നോക്കില്ല ഇനി ഞാൻ ഇപ്പ കേക്ക് ഉണ്ടാക്കാൻ പോവ ഇന്റെ ഓവൻ ഇവിടെ ഇരുന്ന് ചീത്തായി പോവത്തേ ഉള്ളൂ
നീ ദിവസം എനിക്ക് കേക്ക് കൊണ്ട് വാടീ
അപ്പൊ ഞാൻ വരുന്നതിനിന്ന് കേക്ക് കൊണ്ടുവരാം പാസ്ത മാറ്റി
ആഹ് ആഹ് കേക്കാണെങ്കിൽ കൊണ്ടു വരാല്ലോ കേക്കാ വല്ല ബ്രൗൺ ണ്ണി അങ്ങനെ എന്തെലും ഉണ്ടാക്കി കൊണ്ട് വാ
ബ്രൗണി എന്നാ ബ്രൗണി കൊണ്ടുവരാ എന്നിട്ട നമുക്ക് അവട്ന്ന് ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് ഇ ബ്രൗണിയുടെ മണ്ടെ ഐസ്ക്രീം വെച്ച് കഴിക്കാ
ആഹ് ഓക്കെ അല്ലെങ്കിൽ ലഡുവോ നീ ലഡുവൊക്കെണ്ടാക്കുവല്ലോ വല്ല ലഡു വോ അങ്ങനെന്തലു ഒക്കെ ഉണ്ടാക്കോണ്ടോ മധുരള്ള വല്ല ഉണ്ടാക്കോണ്ടുവാ
പൊട്ട് കടലയില് ലഡു ഉണ്ടാക്കിയായിര്ന്നു
എടീ അങ്ങനെങ്കി നീ എനിക്കൂടെ കൊണ്ട് വാ നീ വര്ണേന്റെ അന്ന് കൊണ്ടുവര്ണേ എനിക്ക് ലഡും ഉണ്ടായി കൊണ്ടുവര്ണേ
ഹേ കൊണ്ടുവരാം ഞാൻ ഒരുപാട് സാധനം പുതുതായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്
ഞാൻ ഒരുപാട് ട്രൈയ് ചെയ്യുന്നുണ്ട്
നീയല്ലേ ഡോണറ്റുകള് ഉണ്ടാക്കണെ
അത് ഞാൻ തന്നെയാണ്
ആഹ് എല്ലാത്തിനും പിന്നിൽ നീ ആണല്ലേ
കൊച്ചിരി കഴിവുള്ള കൊച്ചല്ലേ ക്കറിയാല്ലേ ഈ നിനക്കറിയാലോ അങ്ങനെ അങ്ങനെ ഞാൻ ഇനിയിപ്പം വീട്ടിരുന്ന് ബോറടിക്കുന്നോണ്ടേ ഞാൻ വിചാരിച്ച് തിരിച്ച് മറ്റേ വയലിൻ പഠിക്കാൻ തന്നെ പോവാന്ന്
നല്ല കാര്യം അവിടെ അയിന് അവര് ചെന്നാ നിന്നെ എടുക്കുവോ
ഇല്ല വേറെ സ്ഥലത്ത് ഇനി ഞൻ അവിടെ പോവൂല്ല സാറിന് പേടിയാണ് വേറെ സ്ഥലത്ത് നോക്കി വച്ചിട്ടുണ്ട് ഇനിയിപ്പ അങ്ങോട്ട് പോവും
പൊട്ടിയതൊക്കെ ശരിയക്കിയോ അയ്ന്റെ കമ്പി
അത് ശരിയായി സ്ട്രിങ്ങ് പൊട്ടിപ്പോയത് അതൊക്കെ സെറ്റാക്കി കൊണ്ട് വന്നു
പോണം എന്നിട്ട് പാട്ടൊക്കെ പാട്
ആഹ് അങ്ങോട്ടൊക്കെ പോണതാണ് എന്റെ ആഗ്രഹം ഞാനും പോവാന്ന് വിചാരിച്ചു പിന്നെ മറ്റെ കൈകുട്ടി കളിന്ന് ഞാൻ എറങ്ങി
അതെന്ത്
എന്റെ അടുത്ത് തല അനക്കരുത് ന്ന് ഡോ പറഞ്ഞു വല്ല ശബ്ദവും തലേന്നും കൊറേ നാളത്തേക്കാനങ്ങണ്ടന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എനിക്കന്ന് പോവാൻ പറ്റത്തില്ലല്ലോ
അല്ലെങ്കിലും ഇപ്പൊ സീസൺ അല്ലല്ലാ
അല്ലല്ല ഇപ്പൊ പ്രാക്ടീസ് ഉണ്ട് പക്ഷെ അപ്പൊ കളിക്കാൻ വേണ്ടിട്ടേ
ആഹ് ഒരു സമയത്തങ്ങ് ഭയങ്കര സീസൺ ആവുമ്പോ പിന്നെ ഭയങ്കര ഇതാണ്ല്ലേ
അത് ഉത്സവ സമയ ആണെന്ന് തോന്നുന്നു ജനുവരി അ തൊട്ട് ആഹ് ആഹ് പിന്നെ ഞാൻ ഇപ്പൊ വീട്ടിലൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇനിയിപ്പോ പോണ്ടന്ന് പറഞ്ഞു തലേയും വയ്യാത്തെല്ലേ
നല്ല ഇത് തലയ്ക്ക് വയ്യാത്തതാണെന്ന് പറയാ തല വയ്യാ അങ്ങനെ നീ ചോറ കഴിയ ചോറല്ലല്ല കഞ്ഞി അല്ലെ പറയ്ണേട്ടത്
കഞ്ഞി കഞ്ഞിയും മീനച്ചാറും ഉണ്ട്
മീനച്ചാര എത്ത ചൂരേ
ആഹ്
ഇത് നീ ഉണ്ടാക്കിയത് അല്ലേ
ആഹ് എനിക്ക് വേറെ ആരുണ്ടാക്കി തരും ഇവ്ടെ മീൻറി വെക്കൻ വേണ്ട ചരേടിച്ചിേ എനി മീൻറി വെേണ്ടാത്തോ ഞൻ ഇച്ചിരിപ്പൂ എടുത്ത് അച്ചാറീട്ട് വെച്ചു
നല്ല കാര്യം അതും കൂടെ കൊണ്ടുവരു
അതന്ന് തീരും ഇ കൊഞ്ചച്ചാറ് കൊണ്ട് തന്നു
നീ കൊഞ്ചസരം എനിക്ക് കൊണ്ടുവന്നില്ല നീ
മറന്നു പോയികാണ് എടിക്ക എന്നാ കൊണ്ട വന്ന പോലൊരു ഓർമ്മ
കൊഞ്ചച്ചാറ് കൊണ്ട പോോന്ന നീ കൊഞ്ചച്ചാറ് വീട്ടിൽ വെച്ച് ചോറിന്റെറെ കൂടെ തിന്നന്നാണ് പറഞ്ഞ നീ എടുക്കാൻ മറന്നു പിന്നെ വീട്ടിൽപൊട്ട് നീൻ തിന്നന്ന് പറഞ്ഞു അല്ല നീ അപ്പൊ ഒരു ലോഡ് സാധനങ്ങളായിട്ടാണ് വരേണ്ടത് ഓക്കെ
അത് ശരിയാണ് അപ്പൊ ഞാൻ വരുമ്പോ കാണാ ഇനി
ഞ ആ എന്ന പിന്നെ ശരി എന്ന
ബായ് ബൈ
ഓഹ് ശരി